ഒകെ
ഉം എന്തൊക്കെ വർത്താനം
സുഖാണ് എന്തൊക്കെ ഇങ്ങളെ വിവരം
എന്താ നല്ല വർത്താനം ഇജ് ഇന്നലെ എവിട്ക്ക പോയീനുന്ന് പറഞ്ഞു
ഞാൻ ഇന്നലെ കോഴിക്കോട് പോയിരുന്നു
ആഹ് ഞാൻന്നലെ കൊറേ വിളിച്ചു അ നക്കെ
ആഹ്
അപ്പ റേഞ്ച് കിട്ടണില്ല
ആഹ് ഞാൻ ഇന്നലെ മോളെ കൊണ്ടുവരാൻ പോയിരുന്നു ഓളവിടെ പഠി ഓളവിടെ പഠിക്ക്
അപ്പൊ വണ്ടിയിൽ ആയിട്ടേ കാര്യേ റേഞ്ച് കിട്ടീന്നില്ല ഞാൻ ഇന്നലെ കുറച്ച് അടു വിളിച്ച് നോക്കി അപ്പൊ റേഞ്ച് ഇല്ലാന്ന് അറിയ്ണ് ഇങ്ങനെ
ആ ആ
ആ ഓളെന്താ പഠിക്കണു
ഓള് വഫിയ്യ കോഴ്‌സാ പഠിക്കണ്
ആഹ്
വാഫി വാഫി വഫിയ്യല്ലേ അല്ലേ ഓളെ ഓളെ കൊണ്ട്രാൻ പോയതാണ്
ആഹ് അത് ശരി എന്നിട്ട് ഇജൊറ്റെക്കേ പോയി
അല്ല എന്റെ നാത്തൂമാരുണ്ടായിരുന്നു രണ്ടാള് അവരേം കൂട്ടിട്ട പോയി ഞാനൊ ഒറ്റക്കല്ലേ പോണത് അപ്പൊ ആദ്യമായിട്ട് എനിക്ക് അവിടെ പരിചയല്ല അപ്പൊ ഒറ്റക്ക് പോവാനൊരു പേടി ഉം തിരിച്ച് തിരിച്ചു പോരുമ്പോ ഞമ്മുക്ക് സമയം വൈകും ചെയ്യും രാത്രി ആയി എത്തിയപ്പോത്തിന്
ആഹ് അപ്പൊറ്റക്കാവുമ്പോ നമ്മളേ
അപ്പൊ ഒരു പേടി ആയിരുന്നു
ആ പിന്നെ അത് ശരി എന്നിട്ട് മോള് പോന്നോ
ആ അവള് വന്നക്കണു
ആ ആ ഹ്
ഇപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞാ തിരിച്ച് അങ്ങട്ടന്നെ പോകണം
അത് ശരി ആ വലിയ മോള് എന്താ കാട്ട്ണൂ
വലിയ മോള് ബി എസ് സി നഴ്സിംഗ് പഠിക്കാ.
ആഹ് അ ആഹ
ആ അവള് തമിഴ്നാടാണ് ഒരുപാട് ദൂരാണ് അവൾക്കിപ്പൊ പിന്നെ ഇപ്പൊ മൂന്നാം വർഷാണ്
അതെ
ഉം അവൾക്കിപ്പ ലീവൊന്നുല്ല ഇനിപ്പോ ഓണത്തിനൊള്ളു പോരാൻ പറ്റ
ആ ചെറുതെന്താ കാട്ടണു
ചെറിയോന് എട്ടാം ക്ലാസിലാ
ആഹ് ഇവിടെ ഇണ്ടോ എന്നിട്ട്
ആഹ് ഓനിവടെ ഇവ്ടു ഇവിടുത്തെ സാധാ നമ്മളെ ആ സ്കൂളിലാ പഠിക്കണ്
ആഹ്
ഇങ്ങളെ കുട്ട്യോളൊക്കെ അവടല്ലേ
ആ ഇന്റെതോന്ന് ഹോസ്റ്റലിലാണ് മറ്റവള് കല്യാണം കഴിഞ്ഞ് അവളവടെയാണ് ഞങ്ങളോറ്റക്കാപ്പോ മ്
ങ്ങനെ ശീലായില്ലേ
ഞാ ആഹ് ആഹ് ഒറ്റക്കങ്ങനെ നിക്ക്‌ണ്ട് അവര് വരുമ്പളേ ഒള്ള് ആള്ണ്ടാക വല്യമോള് വെരുമ്പം പിന്നെ കു ട്ടി ഇണ്ടാവോണ്ടങ്ങനെ
അങ്ങനെ നേരമ്പോം
അങ്ങനെ സമയം പോവും
ഓള്ന്നാ വെര്യാ മറ്റോള്
മറ്റോള് ഇഞ്ഞിപ്പോ ലീവ് ഇരുപത്തിമൂന്നാം തീയാണേ ഇപ്പ വന്ന് പോയി ഇനിപ്പോ ഇരുപത്തിമൂന്നാംതീ മാസ്‌ത്തില് നാലീസ്‌ത്തെ ലീവാണ്
ആഹ് ആഹ്
മാസം ലാസ്റ്റെ ഇരുവത്തിമൂന്നാതി വന്നാ ലിസാതെ ലീവ് ട്ടും
ഉം അവടെങ്ങനെയാ ഓസ്റ്റലൊക്കെ
അവടെ കൊഴപ്പൊന്നുല്ല മ് മ് ഫുഡും കൊഴപ്പൊന്നുല്ല
ആഹ്
ഫുഡ് ഉച്ചക്ക്ന്നെ പച്ചക്കറി ഇതയ്ക്കാരം എർച്ചീം മീനൊന്നുണ്ടാവൂലാ രാത്രി പിന്നെന്നും ചി ക്കനാണ് കറി ചിക്കകറിയും ഐക്ക്‌ പിന്നെക്കാ ചെൽപ്പോ കടിക്കാരം ചെൽപ്പ ചോറായിക്കാരം ചെൽപ്പം നെയ്ച്ചോറ്‌ രാത്രി നല്ല ഫുഡാണ് അറിയും
അങ്ങനെ
ച്ചക്ക്‌ന്നെ ഹ സാമ്പാറോ മീൻകറിയോ അങ്ങനെയി മീ ഇതൊതെന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ്ട് പിന്നിപ്പോ ഹോസ്റ്റലാമ്പോ അങ്ങനൊക്കെ തന്നെയാലെ നമ്മളെ വീട്ടിത്തെ സുഖോന്നും എന്തായിലും അയിന്
ഉം അതെന്താ
ട്ടൂല്ലല്ലോ ആഹ്
ക്ലാസൊക്കെ എങ്ങനെ പോണു
ക്ലാസ് അങ്ങനെ പോണ്ട് ആ ആഹ് പഠിക്കാനന്നെല്ലെ വെറും പഠിപ്പും ഇതും തന്നെല്ലേ
മ്
വേറെപ്പോര്ത് ഫോണോതൊന്നും പറ്റൂലല്ലോ കളി ക്കാനും ഇതൊന്നുവേ ആഹ് പിന്നെ അങ്ങനെ കൊഴപ്പില്യ അങ്ങനെ പോണ്ട്
അവര് ഒറ്റക്കന്ന്യ അങ്ങോട്ടും ഇങ്ങോട്ടുക്കെ യാത്രയ്യെല്
അല്ല ഇവിടുന്ന് രണ്ട് മൂന്ന് ഫ്രണ്ട്സിണ്ട്
ആഹ്
ഇവിടന്ന് ഇണ്ടിപ്പോ അല്ലല്ല ഓല് ഒറ്റക്ക് വരും പോവ്വോക്കെ ചെയ്യും
ആഹ് ഇവല് അവടെ അങ്ങനെയല്ല ഇവലടുക്ക് അമ്മള് ചെല്ലന്നേ വേണം ആരെങ്കിലും പോണം അല്ലാതെ അവര് വിടൂല കാർഡ് കാണിക്കണം കാർഡിന്റെ കൂടെ ഒപ്പും സി ഒക്കെ കയിഞ്ഞാലെ അവര് വിടുള്ളൂ
അയ് ശെരിയാ ആഹ് ആഹ് ഇത് ഒറ്റക്ക് വിടും ക്ലാസ് കയിമ്പളേ പിന്നെ പഠിത്ത്വ അല്ലെ അ ത്ര ദൂരൊന്നുല്ലല്ലോ ഇങ്ങോട്ട് വെരുമ്പം രണ്ട് വ്സ് ത്ത്റാ പിന്നെ അങ്ങോട്ട് പോവുമ്പോ പിന്നെ ഒറ്റബസ്സ്കിട്ടുംരാവിലെ നേർത്ത ത്ത വസനം പോയാല് അവിടെ എത്തും
ആഹ്
ഇങ്ങോട്ട ആകുമ്പോപിന്നെ രണ്ട് ബസ്സ് കേറണം.
ഇവിടെപ്പ അതല്ല ഇവിടെ ഒരുപാട് ദൂരല്ലേ ആ ആരാ വരുന്ന്
അതന്നെ ഞമ്മളും കൊയങ്ങും കുട്ട്യോളും കൊയങ്ങും അങ്ങനെ ഇനിപ്പോ അത്ര സ ലീവ് ഒണ്ട് മോൾക്ക് ആഹ ലീവില്ലല്ലേ അഹ് ശെരി.
പ്രാവശ്യം തീരല്ല തിരിച്ചങ്ങട്ടന്നെ പോണംഞ്ഞി. ഉം ഞായറാഴ്ച അങ്ങട്ട് എത്തണം. ഇപ്പൊ അങ്ങട്ട്പ്പൊ അങ്ങട്ട് ഇപ്പ ഇപ്പോ എന്തേലും ചെയ്യണപ്പൊ ഇഞ്ഞി. ഇപ്പ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒപ്പം കൂട്ടേരതിയാൾ അവരെ കൂടെ. അവരെ വീട്ട്ന്ന് ആരെങ്കിലും പോകുമ്പോ അവരെ കൂടെ വിട്ടാലും മതി.
മാന്റെ വീട്ട്ല് അവിടെണോ എവിടെണ്.
ഓള്പ്പോ ഇമ്മാന്റെ വീട്ടിൽ നിന്ന്കാണേ.
ആഹ അഹ്ശെരി ഇന്നാല അവടെ എത്തിട്ടുണ്ടാവല്ലേ ആഹ അത് ശരി ആഹ. തന്നെ ഹസ്ബൻണ്ട് വിളിക്കലില്ലേ.
ആഹ് വിളിക്കലുണ്ട് കൊർച് ന്നാർത്തെ വിളിച്ട്ടൊള്ളു.
അതെഅ ആ
നിങ്ങള ഹസ്ബൻഡറ് പോയിക്കപൊറുത്തക്കപൊയിക്കാ.
ആഹ് ഓല് വണ്ടിയേറ്റ് പോയ്കാണ് വന്നീനുപ്പൊ നാർത്തെ.
ആഹ ഭക്ഷണം കഴിക്കാൻ വന്നിനു.
ആഹ് ചായുടിച്ചു പോയി പിന്നെ അങ്ങനെ കറിക്കൊന്നും ഉണ്ടായിന്നില്ല അപ്പൊ മീൻ കൊട്ന്നന്ന് അങ്ങനെ പോയി.
ആഹ്
ഉം അങ്ങനെഒക്കെ.
ഉം.
ഞാൻ മീൻ നന്നാക്കികൊണ്ടിരിക്ണു അങ്ങനെ പണി നടകുണു. ക് അങ്ങനെ.
ആഹ്
ഞമ്മളീഈ പോണുമ്മങ്ങനെ കുത്തിര്ന്ന് ങ്ങാണ്ട് സമയം ഇങ്ങനെ പോവാണേയ്. ടൈമ് അങ്ങനെ പോകും ചെജ്ഉം ഞമ്മക്ക്പ്പ തന്നെല്ലേ പണി രാവിലെ എണീറ്റാഈ ഫോണു തു അങ്ങനെ വീട്ടില് ആളില്ല പിന്നെ അപ്പവ് മ്മെ ങ്ങനെ ഇരുന്ന് ടൈമ് കളയും.
ആഹ അയിന് എന്തെങ്കിലും റീൽസോക്കെ കണ്ടു അങ്ങനെ.
ആഹ് അങ്ങനെ ടൈം പോണത അറില. പിന്നെ ഹസ്ബന്റ് വരാനാവുമ്പോള കാരം ദൃർതി പിട് ച് കൊട്ടി പടഞ്ഞതാ. അതാണ് ഉം.
ആ ഇന്ന് വീട്ടിൽന്ന് വന്നിട്ടുള്ളൂ.
ആഹ്
അവളവിടെ ആക്കിട്ട് അങ്ങനെ ഞാൻ പോരെ അപ്പൊ വന്ന് ഇവിടെ വന്ന് അപ്പൊക്ക്. മറ്റേ മോന് പോവാനായി ഓനിക്കിന്നെ.
ആഹ് ആത് ശരിയാണ്.
വീട്ടിലെ പണില്ലങ്ങനെ.
ആഹ് ഇഞ്ഞിമോള എന്നാ വെരവീട്ടീന്ന് മ്മാടെ വീട്ട് ന്ന്.
ഓളോഓള് നാളെ വരും. നാളെ വരും നാളെപ്പവടൊര് പരിവാടി ഉണ്ട് ഫങ്ഷൻ ണ്ട്. രണ്ടു ദിവസം പരിപാടി ഉണ്ട് നാളെ നാർത്തെ വരും.
അതെ ഇനി വിടന്നയ്കാരം പോവല്ലേ?
ആഹ് നിവിടന്നാ പോണ്.
ആഹ്..
പ്പ ആരെലും കൂടെ വിടണം ഒപ്പം ഒക് ഫ്ര ഫ്രൻസിന്- തേ ആപ്പാരാരെലൊണ്ടെകി അവരെ കൂടെ വിടാനായിരിതിത ലെ ഞമ്മക്ക് എപ്പഴും. കൊണ്ടർലും കൊണ്ടേക്കലൊക്കപ്പാടെ നടക്കൂല.
ആ അതാണ്യ്യാ ആണുങ്ങള്ണ്ടെങ്കി പിന്നേ മ്മക്കേയ്
പ്രശ്നല്ല.
ആ വാപ്പാരൊക്കെണ്ട് നാട്ട്ല്ല്ലോൽ താവുമ്പൊ പിന്നെ അങ്ങനെ എന്താ?
ഇപ്പല്ല കൊണ്ടരാണ് ആളുണ്ടെങ്കി ഇതിപ്പോ നമ്മള് ബസിനൗടത്തെ റ്റേ വണ്ടിട്ത്ത് പോല് നമ്മക്ക് നടക്കൂല്ല.
അതന്നെ ഹ് ഹ്
ആ കുട്യാളെ സ്‌കൂളയ്ഞ്ഞ്
അങ്ങനെയൊക്കെ ഹ്ഹ്
ഓ പിന്നെ എന്ന്ട്ക്ന്ന് വര്യ വല്യോള്?
വല്യോള് ഓള് പോ പോയ പത്തീസായി പോയിട്ട് ഇനി മറ്റോള് വരാനാാവുമ്പത് ത്തിന് വരാന്നറിയണ്ട് ന്നങ്ങനെയ ഓള വടിവട്യാ കുട്ടി ബാലവാടിയില്
ആഹ് ബാലവാടിപൊണലെ?
ഉം അവിടുന്ന് ബാലവാടീക്കോവ്ണ്ട്. ഇബട്യാവുമ്പ പിന്നെ കൊണ്ടയാക്കിയിട്ടൊന്നും ല്ല ഇബടെ കൊറച്ചപ്പറത്തക്കണ്ടെയ് ക്ക് പോണം. ഓക്ക് ഷ്‌ടാണ് പോണത്. ഓള് പോണംന്ന് അറിഞ്ഞ്ങ്ങാണ്ടെയ് ണ്ടാവ്യയ്കാരത്രെ ആ ഓളോട് പോണ്ടാ റ്യത്തത്രെ പിന്നെ ഓളെ ന നാത്തൂ വന്നപ്പളൊക്കെ പോണ്ടാ ന്ന് ലീവ് എടുക്ക ഒക്കെ ലീവാണ്റ്യാ ഞാൻ പോവുംന്നറഞ്ങ്ങാണ്ട് ഇപ്പൊ പോണ ഇഷ്ടാണ്. ഞ്ഞ്പ്പത്തക്വാറീലാ ഹഹഹ് ഒക്കെ പുതുക്കത്തിലായിട്ടായിരുക്കേ..
ആഹ്
അപ്പൊ കൊയപ്പല്ലാ.
ആഹ് ഓള് ജോലിക്കോണില്ലേ?
ആ പോണ് ണ്ടേയ് ഓളവിടുന്ന് അങ്ങനെ പോവും കുട്ടിനെ വാലവാടിക്ക ആ അവുടുന്നുംവ്ട്ന്നും കുട്ടിനെ ബാലവാടിക്കാണ്ടാക്കി കൊടുക്കും..
ആഹ്
എന്നിട്ട് പിന്നെ അങ്ങനണ്ടേ
പോവുലേ?
അങ്ങനാങ്ങ് പോവലാണ്. പിന്നെ പോ കുട്ടിനെ കൊണ്ടരാന് പിന്നെ ഓളെ മ്മ ചെല്ലും. ഉമ്മ കൊണ്ടും മൂന്ന് മണിയൊക്കെ കയ്ഞ്ഞിട്ടേ
അവനോ?
അങ്ങനെ.
ഓലെപ്പളാ വര്യാ പണ്യൊക്കെ കയ്ഞ്ഞ്?
ആര് ഓല ഹസ്ബൻറ് ഓളെ സ്ബൻന്റോ? ഓന് രാത്രിയൊക്കെ ആവും മ് മഗ്‌രിബിന് രാത്രിയൊക്കെയ്
ഇപ്പാ പണ്യന്നെ?
ആഹ് പണ്യന്നെ വണ്ടിമ്മെ
ആഹ് കൊ ആഹ് ഇപ്പോ ഓ നോക്ക്ണൊന്നൂല്ലാലെ പൊർത്ത്ക്ക്
എന്താ ഒന്നും ഓൻ പറയ്ണെ കേട്ടിട്ടില്ലഅങ്ങനെ അപ്പൊണ്ട് ആഹ് ഇമ്മാക്ക് കൊയ്പ്പൊന്നുല്ല ഇന്ന്ങ്ങനെ പോവ്ണ്ടോല്
നാത്തൂന് എന്തേലും പഠിക്കാൻ പോവ്ണ്ടോ?
ഇല്ലല്ല നാത്തൂനും എളച്ചിയൊന്നുംപ്പ പോണ്ല്ല പ്പക്കൊക്കെ രണ്ട് കുട്ട്യാളായില്ലേ നാ ത്തൂനല്ലെങ്കിലും പോക്കില്ല എളേച്ചി പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിന് പോയിനോള് പഠ്ച്ചാനേയ് പിന്നെ പള്ളിയിലായപ്പങ്ങനെ നിർത്തീയതാണ് ഇപ്പൊ ചെറിയ കു ട്ടിയല്ലേ ഒന്നിനും പിന്നെർ മയപ്പൊല്ല കൊർച്ച് നേർത്തെ പെയ്തു മയായിട്ട് എവ്ട്ക്കും എർങ്ങലൂല്ല
ആഹ് ഇന്നലെ ഞങ്ങള് പോരുമ്പോളൊക്കെ നല്ല മയേയ്ന് പോകുമ്പോ കൊയ്‌പ്പൊണ്ടായ്ന്നീല തിര്ച്ച് പോരുമ്പോ നല്ല മഴേന്ന്
അയ് ശെരി കൊറേ ആയില്ലേ നമ്മള് കണ്ട്ട്ടും വുള്ച്ച്ട്ടും ഒക്കെലേ
ഉം ഇപ്പൊ കൊറായിപ്പൊ പ്പങ്ങോട്ട് വെര്ലൂലല്ലോ ആദ്യത്തെമാത് രി
കാണലൂല്ല
ഉം പിന്നെ പെരീക്ക് വരുമ്പോങ്ങട്ട് പോരാൻ കെർതും
ആഹ് അപ്പങ്ങനാണ്ട് സാ ടൈമും കിട്ടൂല അതാണ് അപ്പങ്ങനാണ്ട് ണ്ടാവും ചെജ്ജും അവ്ടെര്ക്ക്മ്പൊ പിന്നെ മഴയായിട്ട്പ്പാരും പൊർത്തെർങ്ങൂല്ല
ആഹ് അതന്നെ
അങ്ങനൊക്കെ കൊറേയി കണ്ടിട്ടും വേറെന്താ അങ്ങനെ പോണ് കൊയ്പ്പൊന്നുല്ലാ
ആഹ്
പണിയൊക്കെ ഒർങ്ങിയോന്നട്ട്
ഇല്ല പണിതാ ഇങ്ങനോരോന്ന്ട്ത്തിര്ക്ക്ണൂ അയ്കൂടെ ചെർതായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് അത്ണ്ടായ്നു അത്ങ്ങനെച്ച്
ആഹ് അത് ശരി അങ്ങനൊക്കങ്ങനെ ടൈമ് പോവുല്ലെ?
ഉം
വേറെന്താ?
വേറെന്താ അങ്ങനെ പോണു ഇനി കുട്ടീ നാല് മണി നാലരൊക്കെയാവൂല്ലേ എത്തുമ്പത്തിന്?
ഓള് നാലരയാവും എത്തുമ്പൊത്ത്ന്
ആഹ്
വന്നാ കൾച്ചാനാണ്ട് പോകും പിന്നെ
അയ് ശെരി എന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കെണ്ട്
ആഹ് അയ്ക്കോട്ടെന്നാ ശരി ഓക്കെ ഓക്കെ
ഉം